ഹലോ
ഇപ്പോ കേക്കാമോ?
കേൾക്കാം ക്ലിയറായി ആഹ് ആഹ് ആഹ് ആഹ് അന്ന് നമ്മള് കുളുവിലെ യാ ത്രയാണ് പറഞ്ഞത് ആദ്യത്തത് ഇനി രണ്ടാമത് പോയ യാ ത്രാണ് മണാലി നമ്മള ഇന്ത്യക്ക് ത്രേം മനോഹാരിതയുണ്ടെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്.
ഉം
അതന്ന് വെച്ച് കഴിഞ്ഞാ ആഹ് ഫുള്ള് ഈ ഇതാണ് മഞ്ഞ് മൊത്തോം മഞ്ഞ് മൂടി കിടക്കുന്നേ ആഹ് മഞ്ഞ് മൂടിക്കിടക്കുന്നത് സ്ഥലങ്ങള് ആഹ് അതിന്റെ എടെയികൂടി ഈ ചെറിയ പുഴ കണക്കുള്ള സാധനങ്ങളൊക്കെ ഒഴുകുന്നത് കാണാം അത് ഭയങ്കര അത്ഭുതം തോന്നിപ്പോവും മഞ്ഞിനേ ഇടയിൽക്കൂടെ വെള്ളം ഒഴുകി പോവാന്ന് പറയുന്നതെ അഹ് അഹ് ആഹ് അങ്ങനെ നമുക്കൊരു അത്ഭുതം തന്നെ തോന്നിപ്പോവും പിന്നെ അവിടത്തെത് ഒരുപാട് സാഹസിക യാത്രകളൊക്കെയാണ് ഇല്ല കാല് ഇല്ല ആഹ് അത് കാണുന്ന ട്രക്കിങ് ഉണ്ട് പിന്നെ അത് മല കയറ്റം ഉണ്ട് വലിയ മഞ്ഞുമലയുണ്ട് അപ്പൊ നമ്മൾ രണ്ട് കമ്പൊക്കെ പിടിച്ചിട്ടേ ഏഹ് പയ്യ പയ്യ ചവിട്ട് ചെിലപ്പോ തെറ്റിപ്പോയ താഴ വന്ന് കണക്കും വലിയ കുഴിയായിരിക്കും പ്പൊ പിന്നെ അതൊക്കെ നോക്കാനായിട്ട് അവിടെ ഗൈഡുകളുണ്ട് ഇത് നോക്കാനായിട്ട് വന്ന് വീഴ തിരിക്കാനൊക്കെ കേറി കേറി കേറി നന്നായത് കൊണ്ട് കേറി വീണില്ല എന്നെ കൊറെ ഹിന്ദിക്കാരൊക്കെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടല്ലോ കൊറേ അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിടിക്കും വീഴാ വല്ലം പോയ അങ്ങനെ വലിയ മല അങ്ങ് താഴേന്നുള്ള മല അങ്ങ് മുകൾ വരെ കയറി ചെല്ലുമ്പോ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം അയിന്റെ എടയിൽ തന്നെ കൊറേ ഈ സാഹസികമായിട്ടുള്ള കുറെ ട്രക് ങ്ങിയ മുകളിൽ കൂടെ സൈക്കിൾ ചവിട്ടി പോകുന്നത് ഒര് ഒറ്റോ ഇത് കട്ടിട്ടേ ഉ ആഹ് പിന്നെ അതുപോലെ തന്നെ ഇല്ല ബലൂൺ കാണത്ത സാനത് കൂടെ ആൾക്കാര് പറന്നു പോന്നല്ലേ പ്യാരച്ചൂട്ട് അതെല്ലാം നമുക്ക് അവിടെ കാണാം സാഹസ്യങ്ങൾ ഓരോ മലയും നമുക്ക് കേറുമ്പോ ഊട്ടി കൊണങ്ങനാലൊക്കെ നമ്മൾ പോവതില്ലേ മല കേറി ചുരം താമരശ്ശേരി ചുരം അതേ കണക്ക ഈ ഇതി ഇങ്ങനെ മഞ്ഞുമല ഇങ്ങനെ കേറി കേറി കേറി പോണം ഓരോ ഇടുത്ത് എത്തുമ്പോഴും ഓരോ സാഹസികമായിട്ടുള്ള യാത്രകളാണ് അവിടെ നമ്മൾ കാണുന്നത് സാഹസികമായിട്ടുള്ള യാത്ര നമ്മുക്കും അനുഭവപ്പെടും അതുപോലെ തന്നെ ഈ സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതുപോലെ ള്ള കാര്യങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത് മറ്റ ഒരു വള്ളി കൂട ഒരു സൈക്കിൾ ചവിട്ടി ആകാശത്ത കൂടെ പോണം
ദൈവമേ
രണ്ടായിരം രൂപയായിരുന്നു അന്ന് അന്നത്തെ കാലത്ത് ഒറ്റയതില്
ഓ ഞാനെങ്ങനെ കണ്ടാ തല ക റങ്ങി എപ്പം വീണന്ന് ചോദിച്ചാൽ മതി
അതെ എന്നിട്ട് ഈ നമ്മള എങ്ങനെ കെട്ടിയ തുകില്ല ഇം ലുലു മാളിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ആൾക്കാരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മനസ്സിലായ ഒരെണ്ണത്തിന്റെ തീരനിട്ട് അത് തന്നെ അവിടെ അത എന്ന്വെച്ചാ താഴെ വലിയ ഗർത്തം
അയ്യോ
അയിന്റെകത്ത കൂടെയാണ് ഇങ്ങനെ നമ്മളെ ഇംഗ് ഇങ്ങനെ അപ്പുറത്ത് വരെ എത്തുന്നത് അത് രണ്ടായിരം രൂപയാ ഏതിന് കയറണ ഒരാൾക്ക് രണ്ടായിരം രൂപയാ
ഉം പൈസയും കൊണ്ടൊങ്ങ് പോയാ മതിയല്ലേ
പൈസയും കൊണ്ട് പോയാ മതി എല്ലാ കാര്യവും നടന്നോളു പിന്നെ ഞാഞ്ഞി ഈ പറഞ്ഞ കുളുവിന്റെ തീരത്താണെങ്കും ഒരു ഹോട്ടലിണ്ട് അയിന്റെ ഫ്രണ്ടിരിന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം ഓഡ്രെയ്ത് കൈഞ്ഞാ ചൂടായിട്ട് അവര് കൊണ്ട തരും
ഏഹ് ആഹ്
നമ്മുടെ സാധനങ്ങളൊന്നുല്ല നോർത്ത് ഇന്ത്യൻസിന്റതേ ഉള്ളു അവരിടേതായട്ടുള്ള രീതിയൊ കഴിക്കാൻ പറ്റും
ദൂരുവല്ലേ
മതുരമുള്ളതുണ്ട് അവരൊക്കന്നെച്ച് കഴിഞ്ഞാൽ നമ്മളകേരളത്തിലെ പോലെയല്ല വേറെ തര തുള്ള മസാലകളാണ് ഉംഹ്
ഞാന് ഉജ്ജയിനി പോയായിരുന്നല്ലോ ഉജ്ജയിനി പോയപ്പോ ആദ്യൊക്കെ നമ്മക്ക് ക്കങ്ങ് തായിട്ടൊന്നും പൊരുത്തപ്പെടാൻ പറ്റില്ല ഞങ്ങള് നാലഞ്ച് ദിവസംഉണ്ടായിരുന്നിയവിടെ
ആഹ് ആഹ് ആഹ്
ആദ്യം മധുരം എന്താണ്ടൊക്കെ കൊണ്ടോഴിക്കുന്നെനിയ്ക്കാദ്യോക്കെ ഒരു വല്ലാതെരുന്നു പിന്നെ പിന്നെ നമ്മളങ്ങ് പിന്നെ ഞാനായിരുന്നു അവിടത്തെ എഹെ ജോലിക്കാരി ഞാനവരുടെ ഞാൻ ചോയിച്ചേ ഞാനും കൂടെ കൂടിക്കോട്ടെ വിളമ്പാനായിട്ട് അങ്ങനെ ഇവര് ഓരോ പിന്നെ ഇവരെല്ലാം പിന്നെ വിളമ്പാൻ കൊറേ പേര് വിളമ്പാൻ കേറി ഉം ഉം ഉം ഞങ്ങൾ പിന്നെ എവിടെ ചെന്നാലും നമ്മള് നമുക്ക് നിന്നെ ഏഹ് ന്താ ഗ്രൗണ്ട് കോഴ്സിന് ഇന്ന ഇന്ന ഇന്ന ഗ്രൂപ്പിന് ഇന്ന ജോലിയെന്ന്പറഞ്ഞ് ക്ഷേ നമ്മളെന്താ ചെയ്യുന്നെന്ന് വെച്ചാൽ ഒരു ജോലി പെട്ടെന്ന് തീർ ഏഹ് അടുത്ത ജോലി എന്താന്നെച്ചാ അവരുടെ കൂടെ കൂടെ കൂടി കൂടി കൂടി ഓരോരൊ ജോലിയങ്ങ് ചെയും പെട്ടെന്ന് തീർത്തഴിഞ്ഞ ചെലരു പറയും ഞങ്ങളജോലിയല്ലേ ഞങ്ങള് ചെയ്തോളാം ന്നക്കെ പറയും നമ്മള് പിന്നങ്ങ് അത്ര വല്യകാര്യ ആക്കാർല്ല അം അതുപോലെ അതുകൊണ്ട് അവിടെ പോയപ്പറിയാം ഇങ്ങനെ അവരുടെ ആഹാര രീതി ഇങ്ങനാന്ന്
ഉം നമ്മടെ ആഹാര രീതീന്ന് തികച്ചും വ്യത്യസ്താണ് അവരെ ആഹാര രീതിന്ന് പറയുന്ന
ഉം
നമ്മള് കൂടുതല് ഉപ്പ് മുളക് അങ്ങനെയുള്ള സാനം അവര്ക്ക്‌ കൂടുതൽ മധുരം വേറരു തര സ്പൈസസുകളാണ് അവരുപയോഗിക്കുന്നത്
അവിടെ കിട്ടുന്ന കൊറേ സ്പൈസസ് ഉണ്ട് പിന്നാ ഗോതമ്പിന്റെമാവും പിന്നെ തിനിയൊക്കെ എനിക്കൊന്ന് തിനിയും അങ്ങനെയുള്ള സാധനങ്ങളൊ അവരിതിനാത്ത്
നല്ല കൃഷി സ്ഥലങ്ങഉണ്ടായിരുന്ന് പിന്നെ ഞങ്ങൾ അവിടെന്ന് പിന്നെ പോയത് അതിന്റെ അടുത്താ താജ്മഹൽ ആയിരുന്നു
താജ്മഹല്ല് പോയില്ലേ?
താജ് മഹളിൽ പോയി ആന്ന് വെചെയ്ഞ്ഞ അവിടെന്ന് എന്ന് വെചെയ്ഞ്ഞ നമ്മളൊരു ടാക്സി വിളിച്ചാണ് പോയത് നല്ലാ റോഡും കാര്യങ്ങളും കേരളത്തിലെ റോഡുകളെ അപേക്ഷിട്ട് നല്ല റോഡും കാര്യങ്ങളുവായിരുന്നു അതുപോലെ അങ്ങ് പോയി പിന്നെ അവിടെ ചെന്നു മ്മള് ഫോട്ടോയൊക്കെ എടുത്തു ഒരു ഗെയ്ഡ് വന്നു
ആഹ്
വന്നിട്ട് നമ്മക്ക് എന്തൈതെന്നോ താജ്മഹലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ആദ്യം ത് പുള്ളിക്കാരനെ പിടിച്ച് ജയിലിട്ടതും പുള്ളി മോനുക്ക അയിന്റെ അടുത്തന്നെ വേറൊരു കെട്ടിടം വെയ്ക്കാനായി നമ്മളെല്ലാരും താജ്മഹളല്ലേ ശ്രദ്ധിക്കത്തുള്ളൂ അതിന്റെ അടുത്ത് തന്നെ ഒരു ആഹ്
തടവിലിട്ടിരുന്ന
സ്ഥലമുണ്ട് പിന്നെ വോറൊരെണം കൂടെ ഷാജഹാൻ പണിയുംന്നും പറഞ്ഞിട്ടേ അവരെ മോനാണെങ്കിൽ ശിക്ഷിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു കരിങ്കല്ല് വെച്ചിട്ട് വേറൊ ഉതവും കൂടെ ഉണ്ടാക്കാൻ നോക്കി പുള്ളിക്കർ അതിനെ സമ്മതിച്ചില്ല
ആഹ്
അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങള്
ജഹനാരാശക്കെ അങ്ങനെങ്ങാണ്ടാ പേര് എനിക്ക് പേരൊക്കെ മറന്നു പോയി ഹിസ്റ്ററി പഠിക്കാത്തോണ്ടു
പണി കഴിപ്പിച്ച ഒരു ശില്പിയും ഉണ്ടായിരുന്നല്ലോ അയാളുടെ കൈ തന്നെ വെട്ടി കളഞ്ഞില്ലായിരുന്നോ
ആഹ് ഈ വരുന്നൊരു പേരാ
ആഹ് അതെ അതെ അതെ അഹ മളയുടെ കൈ വെട്ടികളഞ്ഞു ഈ ചക്രവർത്തി അങ്ങനെ ചെയ്തു പിന്നെ അതുപോലെ തന്നെ വേറ ഒത്തിരി കാര്യങ്ങ അവന്റെ അകത്തൊന്നും നമുക്ക് വെറുതെ കാല് വെച്ചിട്ട് കേയറാൻ പറ്റത്തില്ല നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല അവര് കാലി കെട്ടാനായിട്ട് പ്ലാസ്റ്റിക് കാണത്ത ഒരു സാധനം തരും ഏഹ് ഒരു ചാക്ക് കാണക്കോള്ള അത് നമ്മള് കാലി കെട്ടിയിട്ട് മാത്രമേ ഇതിന്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ ഹലോ ഹലോ
ഹലോ കേക്കമ ആയ് അഴുക്ക് പറ്റാതിരിക്കാനല്ലേ
അഴുക്ക് പറ്റാതിരിക്കാൻ തന്നെയാണ് നമ്മുടെ കാലുകൾൊന്നും അവിടെ പതിയാതിരിക്കാനായിട്ടേ
ആഹ് ആഹ് ആഹ്
രീതിത്തേന്നെ അവിടെ ഒന്നും ഫോട്ടോ അലോഡ് അല്ല
അതെ അതെല്ലാ എല്ലാ സ്ഥലത്തും അങ്ങനെന്നാ എങ്ങും ക്യാമറ അല്ലോട്ട
അതെ അതെ അതെ പിന്നെ തിരുവനന്തപുരത്ത് ങ്ങ ഒരു സ്ഥലത്ത് പോയിരുന്നു ആഴിമല ആഴിമല ശിവക്ഷേത്രത്തിന്റെ അടുത്ത ഒരു ഗുഹ കാണൊക്കെ കെട്ടിട്ടുണ്ട് ഇപ്പൊ ചേച്ചി ഇപ്പം പോയിട്ടുണ്ടോ
ഞാൻ അവിടെ ഇതുവരെയും പോയിട്ടില്ല ഇവിടെ കഴിഞ്ഞ ആഴ്ചൽ ഇവിടെ ഇവിടാ അപ്പുറത്തെ മോവന്ന് പറയുന്ന കേട്ട് ആഴിമല പോണ പവാം പോയിട്ടുണ്ട് അവിടെ
രൂപയാണ് അതിന്റെ ഫീസ് എൻട്രി ഫീസ്ന്ന് പറ അനിട്ട് നമ്മൾ അതിന്റെ അകത്തേക്ക് കേയറുമ്പോഴത്തേനേ അവര് ആണ് കൊടുത്തിരിക്കുന്നത് ഇത്രമുമായിട്ട് സൃഷ്ടിച്ചിരിക്കാം പക്ഷെ ആ ഗുഹയും ഒരുറും മല കയറുന്നണക്ക് തന്നെ നമ്മള് കയറി കയറി അങ്ങനത്തെ കയറ്റങ്ങളാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെഷയ
ചെ ചങ്കല ചെ
ആഹ് വാപ്പ പോകുന്ന വഴിക്ക്നല്ലല്ലോ ചെങ്കല തിരുവനന്തപുരം തന്നെ ചെങ്കല് ചെങ്ക
ആണോ
രണ്ടും രണ്ട് സ്ഥലത്ത എനിക്ക് ചെങ്ക എവി ഇങ്ങനെ ഇത് മാത്രേ ഞാൻ പറഞ്ഞു പറ്റുള്ളൂ ഇങ്ങനരു കാര്യം ഞാനിപ്പോ ആദ്യമായിട്ട് കേക്കവാ
ആഹാ ആഴിമലയുടെകത്ത ഗുഹ അത് ഇപ്പൊ നമ്മുടെ മന്ത്രിയായിരുന്നു നേർ ന്ന മന്ത്രിയായിരുന്നു ഉദ്ഘാടനം വരും ചെയ്തത് നിട്ടക കേയറുമ്പോൾ മനുഷ്യരൂപത്തിലുള്ള പാർവതിയുടെയും ശിവന്റെയും ഫോട്ടോ മനുഷ്യന്റെ ശരീരത്തിൽ ഏതെല്ലാം അവയവങ്ങള ഉണ്ടോ അതെല്ലാം ഉണ്ട് ഒരു അവര് രണ്ടു പേരും കൂടെ കാ ട്ടിൽ വസിച്ചിരുന്ന ഒരു കഥയില്ലേ അവർക്കൊരു കുട്ടി അതിനെ ചിത്രീകരിച്ചു കൊണ്ടുള്ള വിവിധ രൂപങ്ങൾ ശിലയിൽ കൊത്തി കുത്തി വെച്ചിരിക്കുന്നത് കണ്ടാ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും
ആഹ് കൊള്ളാലോ
ആഹ് രീതിയിലാണ് അതി നിങ്ങളെ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചഭൂത ഗണപതിയെ കേട്ടിട്ടുണ്ടോ കൊത്തി വെച്ചിട്ടുണ്ട് പഞ്ചഭൂത ഗണപതിയേ നമ്മള് ശരിക്കും ഒരു സ്വർഗത്തെത്തി കഴിഞ്ഞാ എങ്ങനെയാണോ ദൈവങ്ങളെ കാണുന്നത് മനുഷ്യര് അതും പോലെ ഇ ഈ ദൈവങ്ങളെ എല്ലാം കൊത്തിവെച്ചിരിക്കയാ അതിന്റെ കഥകള് കൂടി വീഡിയോകളിൽ നമ്ക്ക് പറഞ്ഞ് തെരും
ഇതേപോലെയാ ഒരു സെക്കെന്റേ നീ പൗർണമിക്കാവി പോയിട്ടില്ലല്ലേ
ഇല്ലാ
അത് തിര്‌വൻന്തപുരത്താ പൗർണ്ണമിക്കാവ് പൗർണമീലെ താെറക്കാെള്ളൂ അവിടേം ഇതുപോലെ കൊറേ കാര്യങ്ങളുണ്ട് കാണാനായിട്ട്
ആഹ് ഹാ ഹാ ഹാ
പക്ഷേ ആ ദിവസം ഭയ പൗർണമീലേ തൊറക്കുള്ളൂ
ആഹ് ആഹ്
ആരുടെയോ ഒരു കുടുംബക്ഷേത്രായിര്ന്നു പിന്നീട് അവര് അത് ഏഹ് എന്തൊക്കെയോ പു ഇത് കാര്യങ്ങളുണ്ട് അവിടെ അങ്ങെനെ പിന്നെ അതിനു വേണ്ടി പൂജയൊക്കെ ചെയ്തു പിന്നെ അങ്ങെനെ അക്ഷര അക്ഷര ദേവതന്മാരില്ലേ
ആഹ്
അവരെ കൊത്തി വെച്ചിട്ടുണ്ട് അങ്ങെനെ അവിടെ പിന്നെ ശനി ശനീശ്വരന്റെ വല്യ പ്രതിമ പിന്നെ കാക്കേടെ പ്ര കാക്കേടെ പ്രതിമ എന്തെന്ന് വെച്ചാ ആഹ് ടീവിയിലൊക്കെ ഭയെങ്കെര ന്യൂസായിര്ന്നു ആ സ് സമയത്ത് അത് കൊണ്ടെറെക്കി എത്രെയോ വല്യെ ക്രെയിനൊക്കെയാ ഏഹ് എത്രെയോ വല്യെ ക്രെയിന അതുപോലെ നൻ നൻ നന്തിയുടെ പ്രതിമാ അങ്ങെനെ കൊറേ കാര്യങ്ങളുണ്ട് അവ്ടെ കാണാൻ ഞാൻ ഒരിക്കെ നന്തി ന്നും ഉള്ളപ്പഴല്ല ഞാൻ അതിന് മുന്നെയാ പോയത് പക്ഷെ ഇപ്പൊ പിന്നെ ഞാ ഒരുപാട് കാലായി പോയ്ട്ട്
ഉം ഉം ഉം ഉം ഉം ഇവിടെ തന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രെത്തിന്റെ ഉം പത്മനാഭസ്വാമി ക്ഷേത്രെത്തിലേ ഇതേ കാണക്ക് എത്രെ തവണ കേറിയാലും നമുക്ക് മതിയാവത്തില്ലല്ലേ കൊത്തുപണികളും
ഒരിക്കല് ആഹ് അവ്ടെ ചെന്നാ നമുക്ക് പിന്നൊന്നും തോന്നത്തില്ല ഇല്ലേ അത് സമാധിയെസ് സ്ഥാനങ് സമാധി സ്ഥലങ്ങളെലാം നമുക്ക് അങ്ങന മഹാക്ഷേത്രങ്ങളില് ചെല്ലമ്പഴ് എല്ലാ മഹാക്ഷേത്രങ്ങളും സമാധി സ്ഥാനങ്ങളാണ് അതുകൊണ്ടാണ് നമു ക്കാ ഒരു ഫീല് വരുന്ന്
അതെ അതെ അതെ അന്ന
അഗസ്ത്യ മഹർഷിയ്ടെ സമാധി സ്ഥലവാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അദ്ദേഹ ത്തിൻ്റെ രണ്ട് സമാധികള് കൂടെയുണ്ട് ഞാൻ ഈ എടയ്ക്ക് ഞാനിങ്ങനെ കേട്ടു ശരത് സാർ പറയുന്നത് അത് ഏത് ക്കെന്ന് എനിക്ക് മറന്നു പോയി
ഉ
ഉം അങ്ങ